ആഹ് ഉം ഫുഡോക്കെ കയ്ച്ചാ
ഓ ഫുഡ് കഴിക്കാറായി ഒക്കെ തയ്യാറായിട്ടുണ്ട് കഴിച്ചിട്ടൊന്നുല്ല ബെന്റ് കഴിചോ ഇഞ് മക്കളും ഉം മക്കള് കട്ന്ന് മട്ക്കളൊക്കെ ഒറങ്ങി നീ ചെ മഹ് രിബിനാ എണീറ്റെ ഇനിയിപ്പോ ആഹ് ഉം ഫുഡ് കൊട്ക്കണം പണി ആഹ് വേ വേ ആ വേഗം ചെറിയ മോൻ പിന്നെ വേഗം ഒറങ്ങും അവൾക് പിന്നെ പകല് ഒറങ്ങിയാല് യാ യാ ആഹ് കുയ്പേയില്ല ഉം അതു കൊണ്ട് കൊയ്പ്പല്ല അല്ലെങ്കി നമ്മക്ക് അവർക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മക്കും ഒർക്ക് വേരാഞ ഞാൻ പിന്നെ അല്ല മഴല്ല വെയിലായിരുന്നു മഴ രാവിലെയൊക്കെ വന്നിരുന്നു അത അങ്ങനെ
ഉം ഇവിടെ ഭയങ്കര ടല് ഉച്ചക്ക് ചാറിപ്പോയി അതുകൊണ്ട് ഭയങ്കര ചൂടാണ് മൂടല കാരണെ അപ്പൊ പെയ്യ്തും ഇല്ല മൂടി അങ്ങനെ നിന്നിട്ട് സ്കൂൾ തൊറകണ്ടി വരി പറയ മഴ പെട്ടന്ന് കിട്ട്ണേങ്കി തണുപ്പൊക്കെ ആവണെങ്കില്
ആഹ്
വരുമ്പോ മഴയും വരുന്നാണ്
ആഹ് നിങ്ങളെ മോന് എന്തേനി പണി അറിഞ്ഞിനെ അക്കൗണ്ടന്റ്
ആ വല്ല്യോന് രണ്ടാമത്തൊൻ പഠിക്ക് ആ അവ ബി ടെക്ക്
ആ ആ എന്റെ അനിയത്തി അതേപോലെ തന്നെ ഓൾ അക്കൗണ്ടന്റെ ആൾ ഇപ്പ കൊറച് മുന്നെ ഒരു ആറാസത്തിൻ മുൻപ് പഠിച്ചിരുന്നു അക്കൗണ്ടന്റ് ഒക്കെ ആയോ? ആ സ്ർട്ടിഫിക്കറ്റ് ഒക്ക കിട്ടിയിരുന്നു
ആ മേരെടാണോ?
ആ മേരീഡ ആണ് അപ്പൊ പറയാ ഒര് ജോലി എപ്പളു ആവശ്യാണെല്ലോന്ന് പറിയിം. സ്ത്രീകൾക്ക് ഇവ് എല്ലാർക്കും പുരുഷന്മാർക്കൊക്കെ പണി ആ ജോലിയാണ് പ്പൊ അനിവാര്യണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മക്കൊക്കെ ജോലി ആഹ് ആവിശ്യ
അല്ല മക്കൾ ആയാലും പഠിച്ചെടുക്കണോരുണ്ടിണ്ടിട്ടാ പോ എന്റെ താഴെള്ള രണ്ട് അനിയത്തിമാരും ഡിഗ്രിക്ക് പഠികുമ്പോ കല്യാണം കഴിഞ്ഞത് അവര് പി ജി എടുത്തു കല്യാണത്തിന് ശേഷം മക്കളുണ്ട് ഈ കൂടെ അതിന്റെ ഇടയിൽക്കൂ പിന്നെ പി ജി എടുത്തു ബി എഡ് എടുത്തു രണ്ടുപേരും ടീച്ചർമാര് ഒരാൾ ഹൈസ്കൂ കുറെകഴിഞ്ഞു ഒപ്പുകാണ്
അഹ് ശരി ആഹ്
ഒ
ടീച്ചേസിനെ ആയിക്കല്ല ചിലവർക്ക് ഇഷ്ട അല്ലെ എന്റെ താത്തയിതെ പോലെ തന്നേ തന്നെ ടി ടി സി ത് ഓക്ക് ഒരാകെ ആദ്യ
ഡിഗ്രി ബി എഡ് പി ജി ഒക്കെ ഉണ്ട്
ബി എഡ്‌ ആ അല്ല എന്റെ താത്ത ജോലി വേണംന്ന് വിചാരിച്ച് ഓള് കല്യാണം കഴി കുറെ മുന്നേ അവൾക്ക് ഒരു ആഗ്രഹ ആരുന്നു ഒരു ജോലി വാങ്ങിച്ചണംന്ന് അതേതാലും ഫോണ് വാങ്ങിച്ചു പെങ്ങും കഴിഞ്ഞ വർഷം പിന്നെ സ്കൂളിൽ വേറെ
ന്റെ അടുത്ത് എന്നും പറയുന്ന ന്റെടത്ത് പഠി ചൂടായിരുന്നോകല്യാണം കഴിഞ്ഞിട്ട്
ആഹ്
ല്ല പിന്നെ അന്നത്തെ കാലത്ത് വല്യ പഠനത്തിന് മുൻതൂക്കം വല്ലാതെ ഉണ്ടായിരുനില്ല ആ കാലത്ത് മംനല്ല പഠിക്കണവരെ പഠിപ്പിച്ചരുന്നോ ഇപ്പൊ മക്കളായാലും മക്കളെ സ്കൂള് ചേർത്തി കഴിഞ്ഞാല് എല്ലാരും പഠിക്കുന്ന കാലാണ്
അന്നത്തെ കാലത്ത് അയിനില്ല അയിനില്ല ഇത് പിന്നെ ക്യാഷും ഇല്ലനി ഞാങ്ങളുടെത് ഇപ്പൊ
അതല്ല ക്യാഷ് ഇണ്ടെങ്കിലും ഇങ്ങനെ പഠിക്കൂല ഇന്നിപ്പോ ക്യാഷ് ഇല്ലാത്തവരു പഠിക്ക പഠിപ്പിക്കും ചെയ്യും ഇന്നിപ്പോ എത്ര ഇല്ലാത്തോൽലോൺഎടുത്തി ആണെങ്കിലും പഠിച്ച് ഉ ആ കിട്ടും സ്കോളർഷിപ്പ് ആയിട്ട് ലോൺ ആയിട്ടൊക്കെ കിട്ടു
പക്കെ കിട്ടുവല്ലോ ഉ അപ്പൊ അവർക്കാ മുൻതൂക്കം അല്ല പ്പ അവർക്കാണ് ആ മുൻ ആഹ്
ഓ പഠിക്കാ ഓല് കൊർച്ച് വെരലെണ്ണാ ആൾക്കാരൊള്ളു വാക്കിയൊക്കെ പഠിച്ച് ജോലിവാങ്ങിയവരാണ്. ഇന്നത്തെ കാലത്ത് ജോലി ആവ
എല്ലാർക്കും ജോലി വാങ്ങല് ആവശ്യാ ണ് അതെ എ അതെന്നെ എന്റെ തായെ എന്റെര് ഏട്ടത്തിന്റെ താത്താന്റെ ആ കുട്ടി അതേപോലെ ഓല് ബി എസ് സി നഴ്സിംഗ് ആയേ ക്ക് ഞാൻ പറയുംഅൻക്ക് ടി ടി സി എടുത്തൂടെ അപ്പൊ ഓക്ക് അവൾക്ക് ടി ടി സി അത്ര ഇതില്ല
പ്പാണ്
ആ മ നല്ല സ്കോപ്പാ വിചാരിച്ചട്ട ഞാൻ പറയാ അനക്ക് രാത്രി ആയാല ഒന്നു നൈറ്റിലൊന്നും അൻക്ക് ഒയുവുഉണ്ടാവില്ല പിന്നെ
ങ്ങേര ആഴ്ചയിലേക്കെ അങ്ങോട്ട് ഇങ്ങോട്ടും മാറ എല്ലാ ദിവസും നൈറ്റൊന്നും ഉണ്ടാവില്ല
ആ അതാങ്ങട്ടോട്ട മാറി ഞങ്ങിളങ്ങനെ അവളോട് തമാശ ക്ക് ങ്ങ പറയും അപ്പൊ അവളറിയും പിന്ന നമ്മള് ടീ ടീച്ചറായ നമ്മ അങ്ങനെ വായി ഒരു സ്വസ്ഥത ഉണ്ടാവൂല പിന്നെ ആ ടീച്ചർമാരായ പിന്നെ പരിധി ഉണ്ടാവല്ലോ
അതെ വേണ്ടാ ഇപ്പത്തെ കാലത്തെ ഓന് രണ്ട് താത്തന്റെ മ ഡോക്ടർമാരാണ് ഒരു നേരം ഒഴിവില്ല കാർഡിയോളജി ആ രാത്രിക്കെ ഐ സില അവര് ടെ പോണം ഹാർട്ട് പേശ്യന്റ്ല്ലേ അതെ പറ്റാക്ക് വരിയാ ഇതന്നും പറയാൻ പറ്റൂലല്ലോ അവര് വിളി
ഉം ആ എപ്പഴാ അതന്നെ അവരാ അങ്ങോട്ടും ഇങ്ങോട്ടും വരനൊന്നും പറയാം
ഇല്ലല്ല വീട്ടക്കൊന്നും വരേല്ല എപ്പോഴെങ്കിലൊക്കെ വരുള്ളൂ അവര് അടക്കോട്ടസിലാണ് താമസൊക്കെ ഹോസ്പിറ്റലിന്റെ അടുത്ത് ക്വാട്ടേഴ്സ് ഉണ്ട് അവിടെത്തന്നെ
ആ
ആ ശരി ആ
ഉം
പ്രാവശ്യ സമ്മതിച്ചില്ല ഇപ്പോൾക്ക്
അത് ശരി അത് ശരി ആ
ആതെ ആ